ആഹ് കേ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ ഓക്കെ പിന്ന എന്താ പരിപാടി? ഫ്രീ ഫ്രീ ടൈമിലൊക്കെ എന്തെടുക്കുവ പരിപാടി എന്താ പരിപാടി ടി വി ആണോ ഫോൺ നോക്കോ?
ഉം ടി വി അധികം കാണലില്ലാട്ട അഥവാ കിട്ട്ആണെ കൊറച്ചേരം ഞാൻ യൂട്യൂബിലോക്കാ പിന്നെ ഇൻക്ക് പാട്ട് കേക്കാൻ ഇഷ്ടാഅപ്പൊ കൊറച്ചേരൊക്ക പാട്ട് കേക്കും ഒരുപാട് നേരൊല്ലാട്ടോ കൊറച്ച് ഏരൊക്ക പിന്നാ എടക്ക് കൊറെച്ചേരം പത്രം വായിക്ക അത്രയില്ല ചേട്ടൻ നന്നായിട്ട് പാടും ചേട്ടനീ മറ്റേ എന്താ പറയാ ചേട്ടാ അത്യാവശ്യം നന്നായിട്ട് പാട്ട്പാടും മിമിക്രിചെയ്യും എന്റെ നിർ ഇണ്ട് പാട്ട്പാടാൻ പക്ഷെ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല പാടാൻ
പക്ഷെ സൗണ്ട് ഉം ആഹ് നന്നായി പാട്ന്ന പോലെയ്ണ്ട് പാട്ന്ന ഒര് ടൂണൊക്കെയുണ്ട്
ചെറ്തായിട്ട് പാടുവെങ്കിലും ചേട്ടന്റെ അത്രയില്ല ചേട്ടൻ നന്നായിട്ട് പാടും ചേട്ടൻ ഈ സ്റ്റേജ് പരുവാടിക്കെക്കെ പോയി പടാറുള്ളതാ ചേട്ടന് കാെഴപ്പല്ല പക്ഷെ എനിക്കത്രേം ഇല്ല നല്ലതാണ് പക്ഷെ എനിക്ക് പറ്റ്ണില്ല എനിക്ക് പാട്ട് പാടൻ ഇഷ്ടമാണെങ്കിലൊയ് പേടയാ ഉം ഇവടെ സ്പീക്കറൊക്കെ ഇണ്ട് ചേട്ടൻ ഇൻ ഉം പിന്നെ ചേട്ടന് ആയതുകൊണ്ട് ഐന്റെ കൂടെ ഒന്നും പാടാം പോടിയാ നോക്കണ്ട് അപ്പ നമുക്ക് ഒരുമിച്ച് പാടാന്ന് എപ്പഴും പറയാറ്ണ്ട് പക്ഷെ എങ്കി എനിക്ക് പേടിയാ ഉം
ആഹ്ഹാ
ഇന്നലെക്കെ ഇവെടെര്ന്ന് ചേട്ട്ൻ പാട്ടുപാടി പഠിച്ചാേണ്ടിരിക്കാ
എങ്ങൻത്തെ പാട്ടൊക്കെ പാടുവാ എങ്ങനെയാ മറ്റേ സിനിമാ പാട്ടാണോ അതോ മെല്ലടി ഓക്കെ ഓക്കെ
ഒരു പണ്ടത്ത തൊണ്ണൂറ് അമ്പ ത് ആഹ് ഒരു ആഹ് ടൈപ്പ് പാട്ടൊക്കേണ് കൂടുതൽ ഇഷ്ടം തമിഴാണ് ചേട്ടാ ആഹ് ഒരു ആഹ് മെലഡി സോങ്സില് അങ്ങൻത്തേണ് കൂടുതലും പാട്അ
ഏഹ് പുള്ളി പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടുണ്ടോ ഓഹ് ആഹ് ആഹ് എങ്ങനെയാ പഠിക്കുന്നത് ഓൺലൈനോ
ഇല്ല ക്ലാസ്സിപോയി പഠിക്കും ഞാറാഴ്ച ക്ലാസ്ണ്ട് എനിക്ക് ഉം ആഹ് ഒര്മണി കൂറും ഒന്നര മണിക്കൂറ് എങ്ങാണ്ടാട്ട് മൂന്ന് മണിയാെടങ്ങി നാലര ആഹ് ഒരു സമയം
അത് ശെരി ഓഹോ ഹോ അത് കൊള്ളാം അത്
എല്ലാരും പല പ്രായത്തിലുള്ള എല്ലാരുംകൂടിം ഒരുമിച്ച് ഇര്ന്നാ പഠിക്ക്ണത് എന്ന് പറയാറ്ണ്ട്
ഓഹ് അങ്ങനെയെക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാല്ലേ
ആഹ് ഇപ്പതാ ഇപ്പൊ ഞങ്ങളെ അട്ത്ത് ഒരു താെടങ്ങീക്ക്ണത് ഇപ്പാെ ഉം പാട്ടിന്റിംഇണ്ട് അതുപോലെ എന്നെ ഏഹ് ക്ലാസിക്കൽ ഡാൻസ് അതിന്റെയെക്ക പലൈ പ്രായത്തിലുള്ള എല്ലാർക്കും കൂടെ ആയിട്ടെ അങ്ങനെ താെടങ്ങിയിട്ട്ണ്ട് എന്നെയും വിളിച്ചു പക്ഷെങ്കി എനിക്ക് അത്രയും ഒരു ഇത് ആയിട്ടില്ല
സത്യത്തിൽ താല്പര്യം ഉണ്ടെങ്കി പാേവുന്ന വളരെ ആഹ് താൽപര്യം ഉണ്ടെ പോവുന്നത് വളരെ നല്ലതാണല്ലേ താൽപര്യം ഉണ്ടെങ്കിൽ താൽപര്യംഇല്ലെങ്കി പിന്നെ പോയിട്ട് വെൽയെ
ഉം അതെ വലിയ കാര്യയൊന്നുല്ല എനിക്ക് അത്രേംമില്ല സാധാരണ പാട്ട് പാടാം പക്ഷെ ചേട്ടനൊക്കെ ഇപ്പ എന്താ പറയാ ക്ലാസ്സിക്കലെക്കെ പഠിച്ചോണ്ടിരിക്കാ
ആഹ് ഹ ഹ ക്ലാസിക് ക്ലാസിക്കലെക്കെ നല്ല ബുദ്ധിമുട്ടല്ലല്ലേ അതൊക്കെ ഉം ഒരു ചൂടാ അഹഹാ
അതെ ഞാൻ പിന്നെ ഡാൻസിലൊക്കെ നോക്കാണ്ട് അതൊക്കെ പിന്നെ എങ്ങനെലൊക്കെ കളിക്കാറുണ്ട് ഇത് അത്ര വര അത്ര ഡാൻസർല്ലേ എന്നാലും കുഴപ്പല്ല ന ഞങ്ങക്ക് പിന്നെ ഇവിടെ തിരുവാതിരയുടെ ടീമ ഒക്കെ ഇണ്ട അപ്പൊ അതില് കളിക്കാൻ പോകും പിന്നെ പിള്ളേരെ ഇടയ്ത് ഞങ്ങൾ അമ്പലത്തിലെ സ്കൂളിലെ പരിപാടിക്ക് അതിനൊക്കെ ഞാൻ ഞാൻ തന്നെ പഠിപ്പിച്ച് കേറ്റാറുണ്ട് അതുകൊണ്ട് കൊഴപ്പൊന്നല്ലോ ഡാൻസില് പിന്നെ കുഴപ്പില്ല പാട്ടനിക്ക് അത്രയും പറ്റില്ല പേടിയ ഡാൻസില് തെറ്റ് റ്റിയാലും വലിയ പ്രശ്നവല്ല അറിയത്തില്ല പാട്ടിൽ പാട്ടിൽ തെറ്റി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റോ
ആഹ ഓക്കെ ആ അതാണല്ലോ കാര്യം
അതാണ് കാര്യം മെയിൻ ഡാൻസിൽ തെറ്റിയാല അത്ര അറിയത്തില്ല അത് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റും
ഉ
പാട്ടിൽ ഒന്ന് പോയാൽ മൊത്തം പോവും
അതെ താല്പര്യമുള്ളവർക്ക് പിന്നെ ആ അവരെന്തായാലും നന്നായിട്ട് പഠിച്ചുടുക്ക താപര്ം ഉം താല്പര്യംല്ലാതെ പോയിട്ട്
അത്യാവശ്യം എല്ലാവരും നല്ല സപ്പോർട്ടീവ് എല്ലാവരും എന്താ പറയാ പ്രായം കു കൂട്ടിയവരാണെങ്കിലും അവരൊക്കെ കളിക്കാൻ വര്ണ്‌ണ്ട്
ആഹ അതൊക്കെ നല്ല രസല്ലേ അല്ലേ എല്ലാരും കൂടി കൂടിട്ട് അമ്പലത്തിലൊക്കെ ആയാലും മറ്റേ പരിപാടിക്കൊക്കെ ആയാലും അല്ലെ
ആ ഞങ്ങൾക്ക് അടുത്ത് തൊട്ട അടുത് ഒര് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റള്ളൂ ഞങ്ങളുടെ അമ്പലത്തിലേക്ക്
അപ്പ മിക്കവാറും സമയത്ത് എല്ലാവരും കൂടാറുണ്ട്
ആഹ
അപ്പൊ ഇങ്ങനെ അമ്പലത്തിലെ പരിപാടിക്കൊക്കെ നല്ല രസാവും
ഉം അമ്പലത്തിലൊക്കെ അല്ലെ ഉ നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അമ്പലത്തിന്റെ ഇതിന് പോവും ഉത്സവത്തിനൊക്കെ പോവും രാത്രിക്കൊക്കെ നിക്കും അ ആനയൊക്കെ വരും ക്കെ വന്ന് ആനയൊക്കെ വന്ന് മറ്റേ അ ഇതൊക്കെ എഴുന്നള്ളിക്കൂലേ നമ്മളതൊക്കെ ഒക്കെ കാണും ഡാൻസ് ഒക്കെ കാണും പിന്നെ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു അനത്തിന്റെ ആ സമയത്തൊക്കെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് കുറെ കുട്ടികളുണ്ടായിരുന്നു അവരെല്ലാരും കൂടെ അമ്പത്തിലൊക്കെയറി ഡാൻസ് ഒക്കെ കളിച്ചു നല്ല രസായിരുന്നു അന്നൊക്കെ ഞാനങ്ങനെ അമ്പലത്തിൽ കളിച്ചിട്ടില്ല ഉം സ്കൂളിലൊക്കെങ്ങനെ പണ്ട് ഇങ്ങനെ ചെറുതായി ഇപ്പോ കളിച്ചിട്ടുണ്ടല്ലോ അത് വേറൊന്നുല്ല
ആ ഹഹ ഒരു നേരം പോക്ക് കൊറച്ച് നേരം നമുക്ക് ഒരു ഉം അവരും കളിച്ചോളും കൊഴപ്പല്ല അവരും ഡാൻസില് പഠിപ്പിക്കണില്ല ഞാൻ തന്നെ ഉണ്ടല്ലോ
ആ ഓക്കെ
സ്കൂളിൽ പഠിപ്പിക്കാണ്ട് ഇവർക്ക് അത്യാവശ്യം ആ എന്താ പറയാ ഡാൻസ് പാട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കോക്കെ അവര് സ്കൂളിൽ പഠിപ്പിക്ൺണ്ട്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
അപ്പൊ പിന്നെ വീണ്ടും പുറത്തോട്ട് വിടണ്ടല്ലോ
അത് ശരിയാ സ്കൂളിൽ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പല്ല ഉം
ആഹ വീണ്ടും നമ്മൾ ഓരോന്ന് പിന്നെയും പഠിപ്പിച്ച് അവരെ ഒരു ഇതാക്കണ്ടല്ലോ ആവശ്യത്തിന് പഠിക്കാനുണ്ട് ഇപ്പ തന്നെ
ഉം ഉം ഗേൾസ് ആണോ ഗേ പെൺകുട്ടികളാ പെൺകുട്ടികളാ പെൺകുട്ടി ബോ ആൺകുട്ടിയളാ ഉം
ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി
ആഹ് ഓക്കേ അപ്പൊ പിന്നെ കൊഴപ്പമില്ല രണ്ടും ഉണ്ടല്ലോ ആണും ഉണ്ട് പെണ്ണും ഉണ്ട് ആണും ഉണ്ട് പെണ്ണും ഉണ്ട് ആഹ്
അതില് കാര്യമൊന്നും ഇല്ല അടിപിടി ഒരുപോലെ തന്നെയാ
ഏഹ് അതിലും പെങ്കൊച്ചായിരിക്കും വേണേ കൂടുതൽ അടിപിടി അല്ലെ
ഇല്ല ആൺകുട്ടിയാ ഇവിടെ
ആൺകുട്ടിയാ
ആൺകുട്ടിയാ കൂടുതല് ഉം ആഹ് എന്ന് വെച്ചാ മോള് കുറച്ച് പാവമാണ്
ആഹ് ആഹ്
മോൾ ഇങ്ങനെ എന്താ പറയാ പയ്യ ഒന്ന് തൊ തൊട്ട് തലോടി തോണ്ടി വരുമ്പോഴേക്കും ഓന് അടി തുടങ്ങിയിട്ടുണ്ടാവും മോൻ കുറച്ച് കുറുമ്പന
ആഹ് എന്നും ഇതൊക്കെ പരിഹരിക്കലാണ് പരിപാടി അല്ലേ
പരിഹാരമില്ല ഞാൻ രണ്ടുപേരുടെയും നടുക്ക് ഇങ്ങനെ നിക്കല രണ്ടു പേരെ അങ്ങ് എന്താ പറയാ ഇട ത്തോട്ടും വലത്തോട്ടും തള്ളി നീക്കിയ മാതിരിയാണ് നിക്കണത് മിക്കപ്പോഴും ഇവർ തല്ലുപിടിക്കുമ്പോ എനിക്കും കിട്ടും
ആഹ്
ആഹ് എനിക്കും കിട്ടണ്ട് നന്നായിട്ട് രണ്ടൂസായിട്ട് എനിക്ക് വയറ്റ് ആഹ് ആണ് ആണ്
എരട്ടകളായിട്ട് ഒരു പ്പോ ഇതുല്ലാതെ സഹകരണവും ഇല്ലാതല്ലേ
ചെറ്തിലെക്കൊ കുഴപ്പമില്ലാണ്ടാ കൊഴപ്പില്ലായിരുന്നു ഇത്രയും തല്ലുപിടുത്തം ഉണ്ടായിരുന്നില്ല ചെറ്തിലെ. ഇപ്പൊ കൊർച്ച് കൂടുതലാ.
എന്റെ മമ്മീടെ എന്റെമമ്മീടെ അനിയന്റെ മക്കള് മൂന്ന് പേര് മൂന്ന് പേര് ആൺകുട്ടിയളാണ്. മൂന്നെണ്ണം കൂടി അവിടെ തുടങ്ങിയിട്ടുണ്ടെ പിന്നെ ആഹ് വീട് മറച്ച് വേക്കും അമ്മാതിരി അടിയാണ്. ഞങ്ങള് പിന്നെ കൊറച്ച് പ്രായ വ്യത്യാസം ഉള്ളോണ്ട് പിന്നെ അങ്ങനെ വന്നിട്ടില്ല.
നല്ലകാര്യം
ഞങ്ങളിങ്ങനെ അതെ ഞാൻ കെയറി എന്റെ അനിയത്തിനെ ഇങ്ങനെ നോക്കുള്ളു അടിയുണ്ടാക്കാറില്ല. അനിയത്തിനെ ഇങ്ങനെ നോക്കും ചേട്ടായിയൊക്കെ ആയാലും ഞങ്ങളിങ്ങനെ നോക്കത്തോള്ളൂ. അതെ അങ്ങനെ അതെ അങ്ങനെയായിരുന്നു ഞങ്ങടെ ബാല്യ കാലം അങ്ങനെയിയിരുന്നു. അല്ലാതെ വല്ല്യ അടിയുണ്ട്ട്ടോ അടിയുണ്ട് പക്ഷെ വല്ല്യ അങ്ങനെ അടിയുണ്ടായിട്ടില്ലാത്രം.
ആഹ് ഇത് വെറുതെ പെട്ടെന്ന് പെട്ടെന്നാ തല്ലുപടിക്ക്ണെ.
ഉം ആഹ് കേക്കുന്നുണ്ട്.
നാലായിരം ആഹ് കേക്ക്ണ്ട് പെട്ടന്ന് എന്തോ ഒച്ചേട്ട്.
ആഹ് പിന്നെ മഴ തോർന്നോ?
കുർച്ച് ചെറിയ വെയില് വര്ന്ണ്ട്.
ആഹ് വെയില് ആഹ് പക്ഷെ മുറ്റക്കൊ ഒന്ന് ഉണങ്ങിട്ടുണ്ടെങ്കി അല്ലേ ഉം
പത്ത്സം എന്തായാലും ഇങ്ങനെ എടക്കെടക്ക് മഴ പെയ്യൂന്ന് തോന്നുന്നു
ചെ തൊറച്ചയൊന്നുല്ലല്ലേ.
ഉം പയ്യെ തോർച്ചയ്ണ്ട് പക്ഷേ എന്നാലും കാര്യല്ല.
ആഹ് ആഹ്
പിന്നെ മഴ പെയ്യും കാറ് വെച്ചിട്ടുണ്ട്.
ഉം ഇടിയും മിന്നലൊക്കെ ഇണ്ടെങ്കിലാണ് പിന്നേം പ്രശ്നം വെരാ ഇടീം മിന്നലൊന്നും ഇല്ലല്ലോലേ ത മറ്റേ മിന്നലൊക്കെ വന്നിട്ടുണ്ടെങ്കി ഇത് പിന്നെ ഒരു മലേന്റെ മേലെ ആയത് കൊണ്ട് ഇടിം മിന്നലും ഒക്കെ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് വന്ന് പെട്ടെന്ന് തന്നെ വന്നടിക്കും ആഹ് അതോണ്ട് ഇവിടെ പിന്നെ ഭയെങ്കര ഇവടെ ഭയങ്കര പ്രശ്നമാണ്
ഞങ്ങക്ക് ആകെ പ്രശ്നം പൊട്യാണ്
പൊടി ആഹ് റോഡ് സൈഡ്ലാ റോഡ്ന്റെ ആഹ് അപ്പ പിന്നെ പറയണ്ടാലേ
കൊറെച്ച്ന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഏഹ് മെയിൻ റോഡല്ല എന്നാലും ഉം അത്യാവശ്യം വണ്ടികള് എപ്പഴും പോണതാ അതാരണം ഏഹ് നല്ലോണം പൊടീണ്ട്
ബസ്സൊക്കെ പോക്ന്ന വഴിയാ
ഇല്ല ബെസ്സില്ല ബെസ്സില്ല എന്നാലും ഏഹ് അത്യാവ്ശ്യം അട്ത്താണ് അപ്പ അത്കൊണ്ട് ഈ വഴിന്നെ കൊർച്ച് ആ എന്താ പറയാ ഒരുപാട് പോവ്ണ്ട് ഏർപോർട്ടിന്റെ അട്ത്തേക്ക് പോണ്താ അപ്പ അത്യാവിശ്യം വണ്ടികള് പോണ കാര്ണെ നല്ല പൊ ട്യാ പിന്നേന്ന് വെച്ചാ ഞങ്ങളെ തൊട്ടട്ത്ത് തന്നെ ഖാദി ബോഡ്ണ്ട്
ആഹാ
പൊടി മറ്റേ പഞ്ഞി പഞ്ഞിയൊക്കെ ശെര്യാക്ക്ലേ എന്താ പറയാ തുണ്യൊക്കെ ഏഹ് നെയ്യണ സ്ഥലം
ആഹ്
അപ്പ അത്യാവ്ശ്യം അതിന്റെ പഞ്ഞിയ്ണ്ട് മൊത്തത്തില് പൊടിം പഞ്ഞിയെന്നേണ്
ഓഹ് പൊടിയാണെങ്കി അല്ലേ പൊടിയാണെ ജീവിക്കാൻ ഭയെങ്കെര ബുദ്ധിമുട്ടാണ് ഉം
ജ്യാണ് അത് കാരണം ഇൻക്ക് ആദ്യാെന്നും ഒര് പ്രശ്നണണ്ടായ്ല്ല കല്ല്യാണം കഴിച്ച് വന്നേന് ശേഷം മൊ അലർജ്യാ
ആഹ് ഹാ നമുക്ക് എനിക്കും അതെ ഈ പൊടിയിലൊക്കെ ആഹ് പൊടി എനിക്ക് ഭയങ്കര പ്രശ്നമാണ് നമ്മ്ടെ നം നമ്മ്ടെ ഇവിടെ അതെ പാെടി പക്ഷെ വീടും അല്ലെ വീടൊക്കെ വൃത്തികേടാവൂലെ ഇങ്ങനെയൊക്കൊവുമ്പോ പൊടിയൊക്കെയാവുമ്പോ
ശെരീട്ടാ വിളിക്കാട്ടോ
ആഹ് ശെരി